ഹലോ
ആഹ് കേക്ക്‌ണില്ലേ
ആഹ് കേക്കുന്നുണ്ട്
ഹ്
ഉം കേക്കാം നല്ല വിശേഷം പരിപാടികളൊക്കെ തൊടങ്യോ
ആഹ് തൊടങ്ങിക്കൊണ്ടിരിക്ക്‌ണിപ്പോ
ആഹ്
സമയെട്ട് മണിയൊക്കാവാനായിലെ
ആഹ് എട്ടുമണിയൊക്കാവാനായി
ഉം ഉം പിന്നെ മക്കളൊക്കെ ചായ കുട്ച്ചോ ങ്ങളൊക്കെ എന്തൊക്കെണ്ട്
ഇല്ലല്ല മക്കളൊക്കെ ഒറങ്ങ ആരും എണീക്ക പനിയാണ് പനി
ആഹ് ആഹ്
പുള്ളാരെ കൂടെ കെടന്നാണ് പണിയെട്ക്കാൻ ക്കും ഉം
ആഹ് മക്കക്ക്‌ വയ്യാഞ്ഞാ പിന്നെ പണിട്ക്കാനൊന്നും ആയ്ക്കൂല
ആഹ് പണീട്ക്കാനായ്ക്കൂല പക്ഷെ പിന്നെ ഇവടെ ഹസ്ബൻഡിന്റെ മൂത്തച്ഛൻ മൂത്തച്ഛനും വൈഫും ഹജ്ജിനോയതാണ് പ്പോ ഓലെ കുട്ടികള് മദ്രസ് പോയിറ്റ്ണ്ട് അപ്പ അവര് വരുമ്പോൾത്തിനിനി ചായിതൊക്കെ ണ്ട് ഓല് പ്പന്റെര്ത്ത്ക്കാക്കി ആക്ക്യതാണ് പ്പവരെ ഓര് പോയപ്പളെ
ആഹ് ആഹ് ആഹ്
പ്പ കുട്ട്യളോട്പ്പോ മദ്രസ വിട്ട് വരും ആ ഓൽക്ക് ആഹ് ഓൽക്കിപ്പോ അല്ല ഓല് ഓട്സ്ണ്ടായി കൊട്ത്ത് അത് കഴിച്ചിട്ടവര് മദ്ര സക്ക് പോയത് ഇപ്പോ മദ്രസ വിട്ട് വരും രണ്ടാളും അപ്പ അപ്പോത്തിനും എന്തേലും കടി ണ്ടാക്കണം എന്തേ കാട്ട്കാ അറീല എന്തേലും ചെയ്യണം ഇപ്പൊ വെശ്ന്നിട്ടേര്ക്കും വര്വാ
പ്പോ ഈ ഹജ്ജ് നൊക്കെ പോയി വരുന്ന ടൈം ആയല്ലോ ലെ
ഇവര് ലാസ്റ്റാണ് പോയത് പ്രൈവറ്റില് ഇവര് പ്രൈവറ്റിലാ പോയത് ലാസ്റ്റ് ആണ് പോ ഗവൺമെന്റാണല്ലോ ഫസ്റ്റ് പോവാ
ആഹ് ആഹ് ആഹ്
മറ്റോര് ലാസ്റ്റ് ഒക്കെ ആയിട്ട് പോവ പിന്നെ പെരുന്നാൾന്റെ ഒരു അൻ നാലഞ്ച് ദിവസം മുമ്പാണ് ഇവര് പോയത്
ആഹ് ആഹ് അപ്പൊ പ്പൊ വരാനായിട്ടുണ്ടാവൂല
ഇല്ല ഇവരിനി ഈ മാസം ലാസ്റ്റാണ് വേരാ ഇരുപത്തട്ടാം ന്തി ഒക്കെ ആയിട്ടെ എത്തൊള്ളൂ
ആഹ് ആഹ് ആഹ്
മ്മ് അങ്ങനെ ഇല്ലാ ഇപ്പോ മഴെന്നുല്ല നല്ല വെയിലാ തോന്ണ്ട് ഞാൻ പോറത്ത്റങ്ങി യിട്ടില്ല നല്ല വെളിച്ചം കാണാണ്ട് പോറത്ത് ജനാൽ ന്റെ ഉള്ളുകൂടെ പോറത്ത് ക്ക്
ആഹ് ആഹ് ആഹ് ഇവിടെക്കെ ന്ന് വെയില് ണ്ട് വെയിലിന്റെ തന്നെയാണ് ഇവിടെക്കെ കാണുന്നെ ഇന്ന് പ്പോ അങ്ങനെ ആവൂ ഇപ്പൊ അത്ര മഴയൊക്കെ ഇന്നലെ നല്ലോണം കിട്ടിയോണ്ടേയ്
ആഹ് കൊറ്ച്ച് വെയിലായാ മതിയായിരുന്നു തിരുമ്പിയതൊന്നും ഒണങ്ങിയിട്ടില്ല ഒക്കെ അങ്ങനെ മെഷീനിലിട്ട് അങ്ങനെ കൊണ്ടേട്ടിടോള്ളൂ കോറേ മിഷ്യൽ ഇട്ടച്ച് ക്കാണ്
ആഹ് മ്മ് ഞാനും അങ്ങനതന്നെ മെഷീൻ ഇല്ലോണ്ട് ഈ മഴയാവുമ്പോ മെഷീൻ ഉണ്ടാക്ബോ ഒരു സമാധാനാ
ആഹ്
പിന്നെ ഒന്നൊരു കാറ്റ് കോള്ളേണ്ട ഒരു ഇതേ വരുന്നോള്ളൂ
ആഹ് അതെ
എത്ര മ്മൾ ഉള്ളില് കൊണ്ടയിട്ട് ഒണക്കിയാലും അയി
അതാ മഴയത്തോര് തണുപ്പ് ണ്ടാവും പിന്നെ
മ്മ് തണുപ്പുണ്ടാവും പിന്നെ അതൊരു വാസനയാണല്ലോ മ്മ് അത്എ ത്ര മ്മൾ ഉള്ളില് ഇ ട്ട് ഒണക്കിട്ടും കാര്യല്ല ഒന്ന് പൊറത്തൊന്ന് തായി
ചൂട് കൊണ്ട് ഒണങ്ങിയാ മാത്രള്ളു ആഹ് മണം പോവ
ഞാൻ പറയാ മെഷീനെ കൊണ്ട് മെഷീന കൊണ്ട് ഏറ്റവും വലിയ ഉപകാരം ഒണ ക്കാനുല്ലതാണ് അറിയെ
ആഹ് അത് ശരിയാണ് ഞാന് ഇ മ ഞാൻ കല്ലുമ്മന്ന് അലക്കലെന്നെണ് കൂടുതലും മിഷ് മിഷീനകത്ത് എനിക്ക് ഇഷ്ടല്ല പിന്നെ ആഹ്
റ്റാറ്റടും
ആഹ് തിരുബീറ്റ് ഞാന് ഒണക്കാന് അയില് കൊണ്ടയിടും അത് വേനൽക്കാലത്തൊക്കെ അങ്ങനെ തന്നെയാണ് ഇക്ക് പിന്നെ അങ്ങനെ ഒണ ക്കി കൈ പീഞ്ഞിട്ട് ഇക്ക് വെയ്ക്കൂല അങ്ങനെ ശീലായിട്ട് ഇവിട്ന്ന് അട് ടുത്തുള്ളൊരക്കെ പറയും വേനൽക്കാലത്ത് എന്തിനാ മെഷീൻ ല് ഇടുന്നെന് അപ്പൊ ഇക്ക് അങ്ങനെ ശീലായി അപ്പൊ പിന്നെ പീഞ്ഞാ വെള്ളം പോവൂല തോന്നും അപ്പൊ അങ്ങനെ മിഷ്യൻ ല് ഒന്ന് തിരിക്കൊള്ളൂ എന്നിട്ട് പിന്നാ പൊറത്ത് കൊണ്ടോയിടും
ആഹ് ആഹ് ആഹ്
അഹ് ഇവിടെ ഇപ്പം മിഷ്യൽ തന്നെണ് ഇപ്പം ഈ മഴയൊക്കെ ആയിട്ട് പിന്നെ എല്ലാരും വീ ട്ടിൽ ന്റെ കുട്ട്യാളും മൂത്തശന്റെ കുട്ട്യാളും ഒക്കെ ഉള്ള കാരണെ പണികൾ കൂടുതലാണ് അപ്പൊ പിന്നെ ഞാൻ മിഷ്യൻ ല്ലന്നെണ് പ്പോ ഇട്ടെ ഇനിപ്പ എല്ലാ രും ഹേ കോളേജോക്കെ തൊറന്നെല്ലാര്ക്കും അപ്പൊ മൂത്തച്ച ന്റെ മോനു കോളേജിലാണ് പഠിക്ക്ണത് അ അത് ഇപ്പ ഇന്നലെ കോളേജ് തൊറന്നു പോയി ഇന്റെ മോനും വെല്യ മോനും ഇന്നലെ പോയി കോളേജ്ക്ക് ഇനിപ്പോ ഹസ്ബൻറും മോൻ ചെറുത് രണ്ടാമത്തും ഉണ്ട് അത് പോലാ ഇന്നും നളെയിട്ട് വരും പോകും അപ്പൊ പിന്നെ ഞങ്ങളന്നെ ഇണ്ടാവൊള്ളൂ പിന്നെ പണി കുറയും എല്ലാരും ഉണ്ടാവുമ നമുക്ക് പണി തീരൂലല്ലോ അതെ
ഉണ്ടാക്കണതും വ വിളമ്പി കൊടുക്കണ എല്ലാം നമ്മുക്ക് കൂടുതലന്നെ വേറെന്ന
ആൺകുട്ടികൾ ഒക്കെ ആകുമ്പോളെ ഓലിപ്പോ പെൺകുട്ടികളെ മാരിആല്ലല്ലോ കഴിക്കാനിപ്പ വല്യ മുത്തച്ഛന്റെ വലിയ മോന് പതിനെട്ട് വയസ്സയതാണ്
ആഹ് ആഹ് ആഹ്
പതിനാറ് വയസ്സയിങ്ങ പിന്നെ രണ്ടാമത്തെ പതി പതിമൂന്ന് വയസ്സായിരിക്കും അപ്പൊ ഒക്കെ കൂടെ ആൺകുട്ടികൾ ആവുമ്പോളേ എല്ലാരും അത്യാവശ്യം ഓരൊക്കെയണ് ആദ്യ വീട്ടിലൊക്കെ അത്യാവശ്യം ഫുഡും കഴിക്കുവാല്ലോ അപ്പൊ നമുക്ക് അടു ടുക്കളേന്ന് ആ പോരാൻ പറ്റൂല അതാണ്
അങ്ങനെ തന്നെ ഇവിടെ ഇവിടൊക്കെ ഞാൻ പറലുണ്ട് ഞാൻ പറയും ചെയ്യും ഇപ്പാ ആദ്യത്തെ പോലെ അല്ല മക്കൾ വലുതാൻ പോ അതിനുള്ള ഭക്ഷണം ഉണ്ടാക്കണം
ആ അക്ഷര ഉണ്ടാക്കണം പക്ഷെ അവര്ക്ക് അവര പ്രായം അങ്ങനല്ലേ ഓല്ക്ക് ഫുഡ് കഴിക്കണം
ആ അതു അ പെൺകുട്ടികളെ ആ തടി കൊറക്കണം ഏ സ്ലിം ബ്യൂട്ടി ആണോ
ഇച്ചിരുടെ കഴിപ്പിക്കണോ കഴിക്ക പറഞ്ഞിട്ട് അങ്ങനെയാണ്
ഉം ഉം അങ്ങനെ നിന്റെ താത്താന്റെ ആഹ് ആപ്പ വീർപ്പ് ഞാനിപ്പോ എന്നും വെക്കലേ നീ കരടിനെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടേ
ആഹ്
അതോട് എന്നും ആവുമ്പോ നമുക്കൊരു മടു പ്പൊക്കെ ഉണ്ട് പക്ഷെ കറട് ഇങ്ങനെ കളിക്കണോണ്ടേ ഫ്രിഡ്ജ് പിന്നെ ഒന്നിനും പറ്റാത്ത പോലെ
ആ അതെ ഉം
ഉം
ഇ എന്നും വെക്ക തന്നെ മടുപ്പ് വരും ഞാൻ ഒരു കുട്ടികളെ കണ്ടാ അധികം വെച്ചീ ഓല് കഴിക്കും ഓല്ക്ക് ഇഷ്ടണ് കുട്ടികള് അവർക്ക് പിന്നെ ബിരിയാണി ആക്കിട്ടും അതെല വരട്ടിട്ടും അങ്ങനെ കൊടുക്കുമ്പോര് കഴിക്കും പക്ഷെ എനിക്ക് ഇങ്ങനെ കുഴ കഴിക്കാൻവേണ്ടി പിന്നെച്ചാ ചിക്കന്റെ മാരില്ല ഇത് നല്ല പണിയാണ് മുസ് ഉണ്ടാക്കാനാണെങ്കിൽ ഏറ്റവും വല്യ പണി ഉം
ആ ഞാന് ഞാന് കല്യാണം കഴിച്ച് കല്യാണം കഴിച്ചു വരുന്ന സമയത്തന്ന് ഞാന് ബീഫ് അങ്ങനെ കഴിക്കൂ ഇവടൊന്നും കഴിക്കൂല നിങ്ങ അങ്ങനെ കഴിക്കൂല വാങ്ങൂല ഉണ്ടെനെനെ കിടുമ്പോതന്നെ അതന്നെ ‌ ഒരു നാലഞ്ച് ദിവസ കൊടുടക്കും അങ്ങനണ് എൻറെ വീട്ടിൽ ആർക്കും ഇഷ്ടല്ല പക്ഷെ ഇവിടെ എവിടെ അമ്മ ഇവിടെ എത്തിയന്റെ ശേഷം പറ്റൂല കഴിക്കാൻ കഴിച്ചാലും എന്തെങ്കിലും അസുഖണ്ടണെങ്കിൽ കഴിക്കേണ്ടന്ന് വെറുതെ കൈക്കാനോക്കെ പറ്റൂല്ല പറഞ്ഞിട്ട് ഹസ്പെന്റും എന്റെ വീട്ടുകാരൊക്കെ നിർബന്ധിച്ച് അങ്ങനെ കഴ്പ്പിച്ച് ഇപ്പൊ കഴിക്കാം ഇപ്പൊ കഴിക്കല് തുടങ്ങി ഇനി ഇപ്പൊ ഇവിടെന്റെ മക്കക്കൊക്കെ നല്ല ഇഷ്ട അവഓൽക്ക് എങ്ങനെ വെച്ചാല് വരറ്റിക ഒരിസം വരചറ്റി കൊടുക്ക ഒരു ദിവസം തേങ്ങയുംഇതൊക്കെ ഇട്ടിട്ട് കൊത്തിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ആ പിന്നെ മിനിയാനാതെ മോര് കച്ചിയാത് വരച്ച് സാധാ ചോറാക്കി കൊടു ത്തു അങ്ങനെഒക്കെ ഓരോ ദിവസം അങ്ങനെ കിട്ടുമ്പോഴല്ലേ അതൊക്കെ പറ്റുള്ളൂ
ആ ആൺകുട്ടിക്ക് പിന്നെ എങ്ങനെ ആക്കിയാലോ ഒല്ക്ക് ഇഷ്ടാണ് ഇപ്പ എങ്ങനെ ആക്കിയാലും ഒലിക്കിപ്പോ ആ ഓല്ക്കിപ്പ എങ്ങനെ ആക്കിയാലും എറച്ചി ചെയ്യാന ഇഷ്ടന്ന്
ട്ടാ ആൺകുട്ടിളാവുമ്പം ഇവടിം അങ്ങത്തന്നെ ഇവര് ഓല്ക്ക് അങ്ങനെ ഓരോന്ന് ഓരോന്ന് കഴിച്ചോളും ഇന്നാ ആ സ്ഥാനത്ത് അമ്മള് മീനാണോ വാങ്ങി കൊണ്ടേന്നച്ചേ ആ ഭാഗത്ത്ക്കന്നെ ഇല്ലാ
അയ്ശ് ഇവടെ അങ്ങത്തന്നേണ് ഇവര് ആൺകുട്ടിയള് രണ്ടാമത്തെ മോൻ അങ്ങനേണ് മീൻ അല്ലെ പച്ചക്കറി ഇണ്ടാക്കിട്ട് ഇണ്ടെങ്കില് അന്ന് ചോറേ വാണ്ട എറച്ചി ഞാൻ പർഞ്ഞെ എറച്ചി വെച്ചിട്ട്ണ്ടെങ്കി നല്ല വെശ്പ്പാ ആഹ് നല്ല വെശ്പ്പായിരിക്കും പക്ഷേ മീനും ആഹ് മീന് കഷ് ണ മീനൊക്കേണെങ്കി പിന്നെ കൊഴപ്പല്ല അ പ്പ കഴിക്കും. അല്ലാതെ മത്തി ചെറിയ ചെറിയ മീനുകളൊന്നും ഉം
അതാ കഴിക്കേണ്ടിയത് അ
ഉം അതാണ് കഴിക്കേണ്ടത് ചെറിയ മീനുകളൊക്കേണ് നമ്മള് കഴിക്കേണ്ടത് പക്ഷേ അഹ് മുള്ളാത്രെ മുള്ളില്ലാത്ത മീൻ വാങ്ങിക്കൂടേന്നാറിയാ അപ്പൊ കഷ്ണം മീനൊക്കെ വാങ്ങിയാ കൊഴപ്പല്ല ഉം എറച്ചി പോല കഴിക്കാലോ ആഹ് അയിന് വേണ്ടിട്ടെ
ഈ പച്ചക്കറി നല്ലോം കഴി ക്കണം പക്ഷേ ഇവടെ പച്ചക്കറിയൊക്കെ കറീലോ എവിടേങ്കിലും ഉണ്ടെങ്കില് അതൊക്കെ ഇട്ത്തിടും
ആഹ് ഇവരെക്കെ അങ്ങത്തന്നേണ് പച്ചക്കറി കഴിക്കൂല്ല ഞാനെന്താ ചെയ്യാ ഇവര് ഒരു ആറു മാസൊക്കെ ആവുമ്പോ കുട്ടിയളാവുമ്പളെ ആറ് മാസക്കാവുമ്പോ ഞാൻ നന്നായിട്ട് പച്ചക്കറി പല രൂപത്തിലും കൊടുക്കും എന്ക്കറിയാ ഇവര് വെല്ല്യതായാ പച്ചക്കറി തൊടൂല ആരും തൊടൂല പച്ചക്കറി ഉം ഇണ്ടാക്കിയന്ന് ഫുഡ് കഴി ഭക്ഷണേ കഴിക്ക്യൂലാ ചോറൊക്കെ അങ്ങനെ വെച്ച് പോലെ ഇണ്ടാവും ഈ ഞാനീ കു ട്ടിളായ ചെറിയ കുട്ടി പ്രായത്തില് അവർക്ക് രു ചിയൊന്നും അറിയാനായിട്ട്ണ്ടാവുല്ലാ ആ പ്രായത്തില് നന്നായിട്ട് കൊടുക്കും പച്ചക്കറി
ആഹ് അപ്പളന്നെ കഴിക്കോള്ളു
ക്കറി കൊടുത്തിട്ട് ആഹ് പച്ചക്കറി ഇട്ടി കൊടുത്തേമ്മനാ അപ്പൊ അങ്ങനെ കൊടുത്ത് കഴിക്കട്ടെ വല്ലാതെ കഴിക്കൂലാ ഓല്ക്ക് അറിയാനായാ പിന്നെ അയിന്റെ രുചി അറിയാനായാ പിന്നെ കഴിക്കൂല
ന്നും കഴിക്കൂല എല്ലാ മക്കളെ അവസ്ഥ അതന്നേണ്
ആഹ് അതെ എന്നാ ചെലെ കുട്ടിയളെക്കെ നന്നായി ട്ട് പച്ചക്കറി ഭയങ്കര ഇഷ്ടായിരിക്കും ചെലെ കുട്ടികൾക്ക്
ഉം ഇവടെ ഉപ്പേരി എന്നാ ഇവടെ ഇവലെ ഉപ്പ ഉപ്പേരി ക്ക്ലൊക്കെ കൊണ്ടോരും രാത്രി വെരുമ്പോക്കെ കൊണ്ടോരും അട് അഹ് ഇണ്ടാക്കീട്ട് സാരല്ല എന്നോടെന്താ പറയാന്നോ ഞാൻ ഞാ ഏഹ് ഞായറാഴ്ച ഓല്ക്ക് ലീവാ ഓല് പോവല്ലില്ല ഞായറാഴ് പച്ചക്കറി മാത്രം അല്ലാത്തീസം ഇഞ്ഞെന്തേ ഇണ്ടാക്കിക്കോ എന്നാ ഇവലെ കഴിപ്പിക്കും
ആഹ് ആഹ് അങ്ങനെക്കെ ആഹ് അങ്ങനെക്കെ ഇവരെക്കൊണ്ട് പറ്റോള്ളു
ആഹ് എന്നോട് ഞാൻ പറിം കഴിക്ക്ണില്ല കഴിക്ക്ണ് പിന്നെ രാത്രി ഓല് വരുമ്പോത്തിന് രാത്രി ഓര് വെരുമ്പോത്തിന് ഇവര് ചോറൊക്കെ തിന്ന് ഒറങ്ങീട്ട്ണ്ടാവും അപ്പളും കഴിപ്പിക്കാൻ കഴിയൂല്ലല്ലോ ഒറങ്ങിയാ പിന്നെ അപ്പം ഇന്നോട് പറിം ഞായറാഴ്ച ഫുള്ള് പച്ചക്കറി ഞാൻ പറിം ഞായറാഴ്ച എല്ലോട്ത്തും വെ സ്പെഷ്യലാണ്ടാവ അമ്മക്ക് മാത്രം പച്ചക്കറിയാക്കാന്നാ അങ്ങനല്ലാ ചിക്കനൊക്കെ വാങ്ങിക്കോ ഉപ്പേരി ഇണ്ടാക്കാ ഉപ്പേരി നിർബന്ധാ രണ്ട് മൂന്നയിറ്റം ഉപ്പേരിയാണ് നിർബന്ധം കറിയൊന്നും വാണ്ട ഉപ്പേരികൾ പച്ചക്കറി പയറോ ക്യാരറ്റോ അങ്ങനെക്കെ ഇള്ളത് ഇന്നിട്ട് എന്താ കാട്ടാ കൊറച്ച് ചോറ്ട്ടൊട്ക്കും ബാക്കില്ലൊക്കെ ഫുള്ളും ഉപ്പേരി ഇണ്ടാക്കീട്ട് അതന്നെ കഴിപ്പിക്കും ആഴ്ചേല് ഒരു ദിവസം ഇങ്ങനെ കഴിക്കാഞ്ഞ പറ്റൂല ഇങ്ങള് ഇങ്ങളെ ത ഞങ്ങളെയൊന്നും മാതിരി ആവുല്ലാ ഇങ്ങള് വലുതാവുമ്പോ പറിം ഈ തടിനെ കൊ
അതാണ് ഇവരെ തടി ഒന്നും പറ്റാതാവും അതാണ് പേടി ഷേപ്പാവും ആഹ് പണ്ടത്തെ മാരി ഇ ഇപ്പൊ എങ്ങന വെച്ച പണ്ടത്തെ കുട്ടികളല്ല ഇപ്പൊ ഇപ്പൊ നല്ല മാറ്റാണ് ഇവർക്ക്. പണ്ട് ആരോഗ്യം ഉണ്ട് പക്ഷെ ഇപ്പ ആരോഗ്യ ഇല്ല തടി ഉണ്ടാവും ആരോഗ്യം ഇല്ല. അതെയാണ് ഇപ്പോഴത്തെ കുട്ടികള് ആഹ്
അതന്നെ ഞാനും പറയാ ഭക്ഷണം കഴിക്ക നമ്മള് ഇറച്ചി മീനൊക്കെ ഉൾപ്പെടുത്തണം പക്ഷെ എന്നാ പച്ചക്കറി നന്നായിട്ട് കഴി
കഴിക്കണം പിന്നെ അതല്ല ഇപ്പത്തെ മക്കക്കിണ്ടല്ലോ അസുഖം പണ്ടത്തെ പോലെയല്ല നമ്മളൊക്കെ എത്ര ത്ര മഴ ഇണ്ടാവലും എങ്ങനെ നടന്നാലും നമുക്ക് അങ്ങനെ വരാത്തെന്താ ഇവർക്ക് അങ്ങനെയല്ല. അടുത്ത് കൂടെ പോയാല് മഴ അവിട പെയ്താ ഇവിട ജലദോഷം പിടിച്ച്.
ജലദോഷം പിടിച്ച് അതാണ്. ഞാനൊക്കെ പ ചെറിയതായിരുന്നുന്നേ മഴ കണ്ട അപ്പ പ്പോ പുറത്ത്ക്ക് എന്തേലും ഇമ്മനോട് പറയും ഞാൻ എന്റെ തിരുമ്പട്ടെ? അല്ലെ വേറെ എന്തെലും ചെയ്യട്ടെ മുറ്റേ ഒന്നും ചെയ്യ എല്ലാത്തിനും മടിയുള്ള ആളായിരിക്കുട്ടോ. മ്മ പറയും ഒരു മുറ്റടിച്ചാരാനൊക്കെ എന്ത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൂടെ പണി എടുത്തിട്ടുണ്ടാവാ പക്ഷെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഉത്സാഹയിരിക്കും അങ്ങനെ കൊള്ളൂന്നറിയ. ക്ഷെ ഇപ്പൊ അങ്ങനെ മഴ കൊണ്ട ഇപ്പ അലർജീന്റെ പ്രശ്നിണ്ട് മഴ കൊണ്ടായനിക്ക് ശരീരം മൊത്തം ചൊറിച്ചില് വരും.
കൊറെ ആഹ് ഇപ്പൊ എന്താന്ന ഇപ്പ നമ്മള് കൊറേ ആയിട്ട് ഉള്ളിലന്നെല്ലേ നമുക്ക് പൊറത്തമ്മളങ്ങനെ ഇറങ്ങാതെ ആഹ് അത് പ്രകൃതി നമ്മള് പ്രകൃതി ആയിട്ടില്ലാരു ഇണങ്ങല് കയിഞ്ഞ് നമ്മള് ഇണങ്ങുമ്പോളാണ് അതൊക്കെ ക്കിണ്ടാവ എന്നോട് ഞാൻ ഇപ്പളും പറയും ഇൻക്ക് കാലിൽ ഇങ്ങനെ വേദന വരുട്ട അടീലുണ്ടല്ലോ അടി ഭാഗം ഉൾ ഭാഗം. അപ്പ ഇന്നോട് ആഹ് അല്ല. നടുക്ക് ഇങ്ങനെ കാലിന്റെ നടുക്ക് ഇപ്പൊ എന്താ പറഞ്ഞേ? ചെരിപ്പിടാതെ നടക്കാനും മുറ്റത്ത് കൂടെ.
ആഹ് രക്തോട്ടം കുറവായിട്ടായിരിക്കും.
ആഹ് രക്തോട്ടില്ലാണ്ട് ഡോക്റെ കാണിച്ചപ്പോ പറഞ്ഞ് അത് രക്തോട്ടില്ല അവിടെയക്കെ ബ്ലോക്കായി കെടക്കാണ് ചെരുപ്പ് ഉപയോഗിക്കണ്ട മുറ്റത്തുന്നറഞ്. ട്ട് ഞാൻ മുറ്റ അടിക്കുമ്പോത് ഇൻ്റെ പുയ്യാപ്ല സിറ്റോട്ട് വന്നിക്കും ചെരുപ്പ് ഒയ്‌വാക്കുണ്ടോ നോക്കാൻ അയ്നതായിറ്റ് കയ്യൂല്ല.
ആഹ് ചേരുപ്പിടാതെ നമുക്ക് മുറ്റത്ത് ചവിട്ടാൻ കഴിയോ ഇക്കൊന്ന് തീരെ കൈയ്യുല മുറ്റത്ത് ഞാൻ നടക്കൂട്ടോ മണ്ണ് ഇവിടെയൊക്കെ ഈ മറ്റേ ഈ മെറ്റലായകാരണെ ഇപ്പ അങ്ങനെ വീട്ടിന്റെ മുന്ന് മെറ്റലിടുല്ലോ അത് കാരണം മെറ്റല് ചവിട്ടാനേ കഴിയൂല. എന്ത് തല്ണ്ട് ആഹ് ആയിക്കോട്ടെ ആഹ് ശരി.